ഹലോ
ആഹ് എങ്ങനെയുണ്ട് വിശേഷം
ആഹ് വിശേഷം ഒന്നുയില്ല സുഖായിട്ടിരിക്കുന്നു ഉം ജോലിയെക്ക കഴിഞ്ഞോ കഴിഞ്ഞോ തെരക്കൊക്കെ കഴിഞ്ഞോ
ആ തെരക്കെല്ലാം കഴിഞ്ഞോന്ന് കഴിഞ്ഞു കഴിഞ്ഞോന്ന് ചോദിച്ചാ ഇനിയും കൊറച്ചും കൂടെ പണിയൊണ്ട് ഒരു പെരയൊക്കെ തൂത്തു വാരണം അപ്പ എടയ്ക്ക് ചുമ്മാ ഇരുന്ന സമയത്ത് വിളിച്ചേ വിളിക്കാന്നോർത്തു
ആഹ് ആഹ് ആഹ് ആഹ്
റെസ്റ്റെടുക്കണ്ടേ എടയ്ക്ക് പണിതൊണ്ടന്നെ നടക്കാൻ പറ്റൂല്ലല്ലോ
അതെ അതെ അതെ അതെ അതെ ഊം
തുണി കഴികി വിരി വിരിക്കുവായിരുന്ന്
അതെല്ലേ വെയിലുള്ളോണ്ട് പെട്ടെന്നങ്ങ് ഒണങ്ങി കിട്ടുംഇനീപ്പം
ആഹ് കഴിഞ്ഞ ആഴ്ച യൂണിഫോം മക്കളെ ഒന്നും ഒണ ഒണങ്ങില്ലാരുന്നു
ആഹ് ഹാ ഹാ ആഹ് മഴയല്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ചക്ക മഴ തന്നെ അല്ലായിരുന്നോ അതിന്റെയാ ആഹ് ആഹ് ഹാ ആഹ് പിന്നെ പിന്നെ വേറെന്നാ, അയ്ന്റെ എടയ്ക്കൊരു കോള് വന്ന് അയിനെടയ്ക്ക് അത് തെരക്കായി പോയി ഇച്ചിരി
അതെ ആഹ്, സിനിമയൊക്കെ കാണാറുണ്ടോ
സിനിമയൊന്നും കാണാറില്ല കൊറവാ പിന്നെ ഇങ്ങനെ റീൽസൊക്കെ അത്യാവശ്യം ഇങ്ങനെ കാണും
കഴ്ഞ്ഞ ആഴ്ച ഞങ്ങള് എല്ലാരും കൂടെ പോയപ്പം ദൃശ്യം കണ്ടു ദൃശ്യം ത്രീ നല്ല ഇ ന ന നല്ല ഇതായിരുന്നു പടം അവ അഹ് നല്ല ക്ലൈമാക്സായിരുന്നു കണ്ട കണ്ടുന്നൊരു തോന്നല്ണ്ട് ചെലേപടങ്ങളൊക്കെ അമ്മക്ക് കണ്ട ഒരു ഓ ഇത് കാണണ്ടായിരുന്ന് തോന്നൂലേ
ആഹ്‌ അതെ അതെ അതെ അതെ
ദൃശ്യം ത്രീ നല്ല നല്ലര്തായിരുന്നു
ആഹ്‌ പിന്നെ ഞാകണ്ടായിരുന്നു വാഴ റ്റു കണ്ടായിരുന്നു
ഉം വാഴ റ്റു ഞങ്ങള് വീട്ടിര്ന്നെയ കണ്ടത് ഉം പിള്ളേര് പോയി കണ്ടു തിയേട്രി പോയി കണ്ടു ഞങ്ങള് വീട്ടിര്ന്നന്നെയാ കണ്ടത്
ആഹ് നാനും ഞാനും അതേ ഉം ഉം
തിയേട്രിപോയി ക്ക്‌ ദൃശ്യം എല്ലാരും കൂടെ ആയിട്ട് പോയി കണ്ടു കൊറച്ചുപേര് കേറി കോറ ച്ച് പേര് കേറില്ല കേർണില്ലാന്ന് പറഞ് അവനി ഇനി ഫൗർണ്ടെന്ന് തോന്നുണു അവര് അവസാനം തീർന്നനുസ തീർന്ന ആ സമയത്ത ഡയലോഗ് അനുസരിച്ചേ
ആണോ ക്ഷെ അദോത്തിരി വലിച്ചു നീട്ടിക്കൊണ്ടോപോവുമ്പോ ഒരു സുഖം ഉണ്ടോ അത്
എന്നാലും നമ്മള് ന്ന് ഉദ്ദേശിച്ചത് നല്ല ഭാഗമായിരുന്നു ദൃശ്യം ത്രീയ്യ് ആഹ്‌
ആഹ് ഹ്‌ ഹ്‌ ഹ്‌ ഹ്‌
ചിന്തിക്കാത്ത രീതിയിലാണ് ആ കഥ പോണപ്പടി
ആഹ്‌ ഹ ഹ ഹ എന്നാ അയ്നേക്കാട്ടിലും കുറച്ചൂടെ ബെറ്റർായിയിരിക്കും ഫോറ് വരുമ്പോ
ആഹ്‌ അപ്പന്താലും വെ ന്ന വെന്താ സ്വയം ഏറ്റെടുത്തു എന്താ അഞ് അത് ഞാനാ ചെയ്തുണ്ട്തില് മകളെ വിട്ടൊടുക്കാതിരിക്കാൻ വേണ്ടി ഏറ്റെടുത്തു ഇനിപ്പ മകളെ കിട്ടണം പറഞ് മറ്റേ വരുൺന്റെ തള്ള എന്താ അവളെ കിട്ടണം പറഞ് ലാസ്റ്റത്തെ ഡയലോഗ് നിന്നേക്കണേ എനിക്ക് അവളെ അ എനി എനി ക്കവളെയാ വേണ്ടേന്ന് അവൾടെ കല്യാണൊക്കെ കഴിഞ്ഞു അതൊക്കെ ചതിയായിരുന്നു ഉം ചതിച്ചു കല്യാണോക്കെ കഴിഞ്ഞിട്ടൊക്കെ കാണിക്കണേ ഇനിയപ്പ അയ്ന്റെ ബാ ബാക്കി എങ്ങന അറിയാ പാട്ല്ല
ഉം ഉം ഉം അപ്പൊ അപ്പനെറ്റെടുത്തോ അത് ഞാനാ ചെയ്തേന്ന്
ആഹ്‌ ആ ഞാനാ ചെയ്തന്ന് പറഞ് അഞ്ചു വർഷത്തിന് ഉള്ളില് ഏഹ്‌ ശിക്ഷ വാങ്ങിക്കിന്ള്ളതില് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പന്ന് സിദ്ദിഖ്ന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ അവരുടെടുത്ത് നിനക്ക് സന്തോഷയോ അവരോരു മാനസികതായിട്ടാ നിക്ക്ണത് ഒരു മിണ്ടാതെ സംസാരിക്കല്ലാതെ ഒരു വീൽചെയർവെച്ച അതിനകത്ത് ഇരിക്കണേ അപ്പം താ ചോയിച്ചു നിനക്ക് സന്തോഷായിലപ്പളേ എനിക്ക് അവളെ കിട്ടണന്ന് പറഞ്ഞു സന്തോഷായില്ലാന്ന് അതാ തീരുന്ന ഭാഗം ഉം അപ്പെന്തായാലും
ഫോറ് കാണും അതെ അതെ അതെ അതെ അതെ അതെ ആഹ്‌
ആൻസിഭകോക്കേ ബയങ്കര വണ്ണം ആയോണ്ട്പ്പം ഒരാ ഇതൊന്നുല്ല പയേ ചെറുപ്പത്തിലല്ലോം ആ കൊച്ചിനോക്കെ
സുഖം ആഹ്‌ അതെ അതെ പഴേത് ന്ന് പറഞ്ഞാല് മറ്റേ വണ്ണല്ലാത്തതല്ലായിരുന്നോ
ആഹ്‌
പിള്ളേരാകാനുള്ളൊരു ഇത്ണ്ട് ഉണ്ട് ച്ചിപ്പ അങ്ങ് മാറി അവളക്ക് വണ്ണം വെച്ച് അതെന്നെ ഉം മറ്റേ കൊച്ചാണെങ്കിലും വണ്ണം വലുതായില്ലേ
ആ മറ്റേ കൊച്ചിനെ അഫ്നേയം നല്ല ശേല്ണ്ട്ട്ടോ യസ്റ്ററ് നല്ല ശേല്ണ്ട് അഫ്നയം ഉം
പക്ഷേ വണ്ണം ഇല്ലാതോണ്ട് കൊഴപ്പല്ലന്ന് തോന്നല്ലേ
ആഹ്‌ അവള് ചുമ്മാ നിക്കറൊക്കെ ഇട്ട് മോഡേലായിട്ടാ നിക്കറൊക്കെ ഇട്ട് മോഡലായിട്ട അവള് അവളുടെ അഫ്നയം എല്ലാം കു ള് അങ്ങനെ ഇതായിട്ട് അത് ചെയ്യണം പ് പൊർത്തോയി പഠിക്കണം അങ്ങനെക്കള്ളതില് നിക്ക്ണത് മൂത്തോള് പിന്നെ അവളാത് മോഹല്ലാല് പറയ്ണ രീതി തന്നെ ജീവിക്കാള്ളതിലാള്ളദിക്ക് നടക്ക്ണത് ആദ്യം മൊതലേ
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഉം ഉം അതെന്നെ
അത് നല്ല നല്ല ഒരു ഇതായിരുന്നു നമുക്കൊരു കണ്ടു എന്നൊരു ആഹ് എന്താ വഴ കാണണം കാ ക്ക എല്ലാരും പറഞ്ഞു നല്ലതാന്ന് പറഞ് പക്ഷേ നമുക്ക് അത്രേം തോന്നിയില്ല ട്ടോ എന്നാന്ന് വെച്ചാ നമ്മള് അതിലും നല്ല പടം കണ്ടേക്കുന്നോണ്ടായിരിക്കുംന്നാ എനിക്ക് തോന്ന്ണെ
പക്ഷെ ഏഹ് ഏഹ് എനിക്ക് ക്ക്പ്പെന്തോ കണ്ടപ്പോ തോന്നി നമ്മുടെ ചെറുപ്പകാലത്തെ സ്കൂളിലേ ജീവിതം പോലെ തോന്നി
അത് എനിക്കൊന്നും അങ്ങനൊന്നൂല്ല നമ്മക്കാ അന്നാ അതിലും നമക്ക് കൂടുതലും ഫീലായത് നമ്മളെ ആകാശദൂത് ക്കെ പണ്ട് കാണുന്നത് അതാണ് ഇച്ചിരി കൂടെയൊക്കെ ഇതായത് ആഹ് അതാ ഞാൻ പറഞ്ഞെ അതൊക്കെ നമ്മള് സ്വന്തവായിട്ടിരുന്ന് കരഞ്ഞു പോവൂലാര്ന്നോ പക്ഷെ ഇത് ഇത ത്രയ്ക്കും തോന്നില്ല നമ്മള് കണ്ടു അത്രേ ഒള്ളൂ ചെലവരൊക്കെ പറയ്ണ കേട്ടു ഭയങ്കര ഇതാന്ന് പറയ്ണ കേട്ടു ആഹ് പിന്നെ പലേ ആൾ ക്കാർക്കും പലേ ഇതല്ലേ എങ്ങനെയാണെങ്കിലും
ത്യേകത വന്നാ എന്താന്ന് വെച്ചാലുണ്ടല്ലോ ഈ ഇതില് വന്ന പ്രത്യേകത എന്താന്ന് വെച്ചാല് ആഹ് ആ ഒരു സഹോദര ബന്ധത്തിൽ ഒരകൽച്ച വന്നപ്പം അത് ഒരു അതിനൊരു ആഹ് അവസാനം വരുമ്പോ അത് എല്ലാരും ഒരു ഏഹ് സ്നേഹത്തിൽ പോവുന്ന ഒരു നില ഇതിലോട്ടല്ലേ അത് വന്നെ അതുകൊണ്ടായിരിക്കാം എല്ലാം നല്ലതാ നല്ലതാന്നൊക്കെ പറയുന്നേ
ചെറുപ്പത്തിലെ വഴക്കൂടി ജീവിച്ചവർക്ക് ഭയങ്കര ഫീലാകും എന്റെ എന്റെറെ ആങ്ങള രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടുന്ന് പറയ്ണേട്ട് എന്നിട്ട് എല്ലാ പ്രാവശ്യവും കേറി കരഞ്ഞു ന്ന് പക്ഷെ അവര് എന്റെ ചേട്ടൻ മൂത്തത് ഞങ്ങള് ര രുണ്ട് ആ രണ്ടുപേരും വഴക്കുണ്ടാവാര്ന്നു ചെറുപ്പത്തിലേ അപ്പൊ അതുകൊണ്ട് ആങ്ങളക്ക് വെക്കന്ന് വിഷമം വന്നു വെക്ക അതൊക്കെ ഒര് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു ന്ന് പറഞ്ഞു ആ പടം ആഹ് കണ്ട പ്പ എല്ലാം കരഞ്ഞു ന്ന് പറയ്ണേട്ട്
അതെല്ലേ ശരിക്ക്‌ എനിക്കും ഫീലിങ്സ് ഉണ്ടായി. ആഹ് അതെ അതെ ഉം
മൂത്തേങ്ങൾ തമ്മിലാര്ന്നു കൂടുതലും അടുപ്പം ഞാൻ അപ്പ ചെറുതല്ലേ
ആഹ് അതെ അതെ അതെ അതെ അതെ
അവര് തമ്മിലാണ് കൂടുതലും വഴക്ക് ഉണ്ടായിരിക്കുന്നത് പിന്നെ എന്റെ താഴെ രണ്ടു പേരും ഉണ്ട്.
പിന്നെ കൂടുതൽ ഫീലിംഗ്സ് വരുന്നത് എങ്ങനെയന്ന് അറിയാമോ ഈ തമ്മിൽ ചെറുപ്പത്തിൽ തല്ലി വഴക്ക്‌ കൂടിയിട്ട് തല്ലിയൊരു ഇങ്ങനെ നടക്കുന്ന ഒരുണ്ടല്ലോ
ആഹ് അവര് രണ്ടും തല്ലുന്നോണ്ട് അവർക്ക് ഭയങ്കര ഫീൽ ഇതായി ഞാ ഞാനായിട്ട് വഴക്കുണ്ടെ ല്ലാത്തോണ്ട് എനിക്ക് അത്രയും തോന്നി. ട്ടൂല ആഹ്
ആഹ് അതെ അതെ അതെ ഞാൻ ഇന്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെ അവരെ വെർപ്പിച്ച് സഹോദരങ്ങളൊക്കെഇട്ട് ഇങ്ങനെ ഇപ്പൊ ചെറുപ്പത്തില് ഇപ്പളല്ല ഉം അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നും ശരിക്കും പറഞ്ഞാ.
ഉം ഇപ്പൊന്ന് കണ്ടാൽന്ന് തോന്നും ചില സമയത്തിരിക്കുമ്പോ
ആഹ് അതെ അതെ അതെ അതെ അതെ അതെ അതെ ചെലപ്പോ കാണാൻ തോന്നും. പിന്നെ അവരവരുടെത് തിരക്കും കാര്യങ്ങളും കൊണ്ട് നടക്കുമ്പം
ആപ്പ അതും വിട്ട് പിരിയുമ്പോ അത്രക്കാ പഴയ സ്നേഹത്തിന്ന് പോവോല്ലോ.
പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് കൂടെ ഉള്ളപ്പോ അറിയില്ല കൂടെ മാറി നിൽക്കുമ്പോഴാണ് അയിന്റെ ഒരു ഇത് വരുന്നത്. ഉം അത് ഏത ആര് രായാലും നമ്മുടെ മാതാപിതാക്കളായാലും നമ്മള് വേറെ പോയി കഴുമ്പോളാണ് നമുക്ക് അവരെ ഒരു
അവരില്ലാതാവുമ്പോഴാണ് അവരുടെ അവ അവരുടെ ഏറ്റവും കൂടുതൽ വില നമ്മൾ മനസ്സിലാക്കാ അവരില്ലാതാവുമ്പഴാ
ആഹ് അതെ അതെ അതെ നമ്മക്ക് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഉള്ള സ്ത്രീകൾക്കാണണോ. അവരുടെ ഒരു എന്താ പറയുന്നെ അവരെ നമ്മള് വല്ലാതെ മിസ് ചെയ്യുന്നത്.
അ നമ്മളെ നമ്മളാ കല്യാണം കഴിഞ്ഞി ഇറങ്ങി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും ആ അല്ല ഭയങ്കര ഇത് ഇതല്ലേ ഫീലല്ലേ പിന്നെ എന്ത് വേറരു വീ ല് ആരേ അങ്ങനെ ആര് അ അറിയാൻ പാട്ള്ള പിന്നെ ഇവട്ന്ന് അങ്ങോട്ട് പോകാൻ പാട്.
ആ തന്നെ അത് തന്നെ.
ഇവരായിട്ട് ഇല്ല ഇതയ്ക്കില് പിന്നെ അങ്ങോട്ട് എറങ്ങി പോയി കഴിയുമ്പം അവ് പകുതി വഴി എത്തുമ്പോം തന്നെ മൊ മ മുഖം. ഒരു താകും
ആത് തന്നെ തന്നെദ് നമ്മളിത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മക്കെക്കെയലെ
രാത്രികിടക്കുമ്പോ അവനവനെ ബെഡ് ഇല്ലാത്തോണ്ട് അത് വേറെ ഇത്. ഒരാഴ്ച ക്കെ നിക്കുന്നുള്ളെങ്കിലും
അതെ അതെ അതെ അതെ പക്ഷേ നമുക്കൊരു വയ്യാണ്ടൊക്കെ വരുമ്പോഴാണ് നമ്മള് ശെരിക്കും അവര് അമ്മേനയും അച്ഛനെയ ഒക്കെ മിസ്സ് ചെയ്യുന്നത്.
ആഹ ശരിയാ.
ഞാനിപ്പ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നൊണ്ട് എനിക്ക് ഭയങ്കര വെഷമമാ. നമുക്കരു കൂടെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം വരുന്ന സാഹ സാഹചര്യം ഇങ്ങനെക്കെ
അയന്നെ വയ്യാത്ത സുഖുല്ലേ?
എ ഞാനന്ന് വീണ് ഡിസ്ക് ഒന്ന് ബൾജആയി പോയി.
ഓ
അപ്പൊ അതിന്റെ റെസ്ററി ലിങ്ങനെ പോവാ.
അതെ
ഒരു മാസആവാറായി ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പ ബെഡ് റെസ്റ്റ് തന്നെ പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും ഫുഡ് എ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ വന്ന് കിടപ്പന്നെ, ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ കിട കാതൊണ്ട് നമുക്ക് അതിന്റേതേയ ഒരു ബുദ്ധിമുട്ട് ഉം ഇന്ന അങ്ങനെ കിടക്കുന്നില്ലല്ലോ അതോണ്ട് ഭ
പാലടെണ്ട് ചെയ്താൽ നമുക്ക് എളുപ്പം ഇതിന് ഫലം ഉണ്ടാവൊള്ളു
ആഹ് അതെ അതെ അതെ കഴിഞ്ഞ പ്ര വശ്യം ഞാന് ഫസ്റ്റ് പോയിട്ട് നന്നായിട്ട് കുറഞ്ഞ് കുറഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം പിന്നെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി
ഇം
എന്നിന് വീണ്ടും അങ്ങ് കൂടി കൂടിയിട്ട് ഹോസ്പിറ്റ തന്നെ വഴക്കു പറഞ്ഞു ഡോക്ടർ
ആഹ്
ഈ ആയുർവേദ കഴിക്കുന്നേ ഇംഗ്ലീഷല്ല ആയുർവേദ കഴിക്കുന്നേ അപ്പൊ അതുകൊണ്ട് എന്തായാലും ച്ചിരി താമസം പിടിക്കും എടുക്കാൻ മാറാൻ മേണ്ടി
ആം
പിന്നെ അവര് പറയുമ്പോലെ നമ്മള് ചെയ്താ നമുക്ക് പെട്ടെന്ന് മാറി
പെട്ടെന്ന് മാറി കിട്ടും നമ്മുക്ക് പിഴക്കു പിള്ളും പറ്റൂലന്നേ മക്കള് ഉള്ളപ്പൊ, അല്ലെന്കി വീട്ടിൽ ആരെങ്കിലൊക്കെ വേണം
അതെ അതെ അതെ അതെ
പിന്നെ നമ്മള് വേറെ ആളെക്കണ്ട് നമുക്ക് ഇരട്ടിപ്പണിയാ നമ്മള് മാ വാണെക്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതി ഉണ്ടാക്ക ഇണ്ടാക്കി ഇല്ലെങ്കിൽ ഇല്ല മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമു കത് പേടിവെരും, കിടക്കാനാ വേറൊരു ഭയം
ആ അതെ അതെ അതെ അതെ ആ ആഹ് അതെ അതെ അതെ അതെ, ദിപ്പൊ നമ്മൾ തന്നെയാ ഒള്ള ഞങ്ങള് തന്നെ ഉള്ളതോണ്ട് കൊഴ
ആഹ്, എപ്പഴും കിടപ്പാന്ന് പറയും അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അതെ അതെ അതെ അതെ ഉം
കുറ്റം പറയുന്ന കേക്കുമ്പോ നമുക്ക് ഭയങ്കര ഇതല്ലേ മറ്റുള്ളവരെ ഞമ്മെളെ കുറ്റം പറയുന്ന അറിയുമ്പോഴും
അതെ അതെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ്സ് അല്ലേ
അങ്ങനെ ഈ ആൾക്കാരല്ലാം ഈ ഒറ്റയ്ക്ക് പോകാൻ താ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്
അത് ഇതൊക്കെ കൊണ്ട തന്നെയാ
ആഹ് അതൊണ്ട് തന്നെയാ
എന്തെന്നാ വെച്ചാല് ഒരു വയ്യാണ്ട് വന്നാണ്ടല്ലോ പ്രശ്നം ഇല്ലല്ലോ ഉണ്ടാക്കി ഉണ്ടാക്കി ഇല്ലെ ഇല്ല നമ്മൾ അറിയുന്നു നമ്മള് കഴിക്കുന്നു നമ്മള് ചെയ്യുന്നു എന്ത്ണ്ടെങ്കിലും എന്ത് ഇല്ലേലും
ഒരു നൂഡിൽസ് ആയാലും കൊണ്ട് ഒരു നേരം, ഒരു നേരം കഴിഞ്ഞു കൂടാ
ആഹ് അതെ അതെ അതെ
മറ്റെ വെറെ ചാറും തോരനും പൊരിച്ചും എല്ലാം വേണല്ലോ
പ്രായള്ളവരൊക്കെ ഉള്ളപ്പോ അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഇത് വേണ്ടേ
പ്രായ ഉള്ളത് ഉള്ളതൊക്കെ അരങ്ങക്കിയോ പക്ഷെ പല ആൾക്കാരും പല സൈസ് അല്ലേ
അതെ അതെ അതെ അതെ പക്ഷെ അവരുള്ളത് നമുക്കൊരു സന്തോഷ മിണ്ടിയും പറഞ്ഞു ഒക്കെ സമയം പോന്ന അറിയത്തില്ല പക്ഷെങ്കി ചിലവർക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവും അപ്പ നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ സാഹചര്യങ്ങൾ വര്മ്പം ബുദ്ധിമുട്ടാവും
ഇവരിങ്ങനെ കുറ്റ കുറ്റം പർഞ്ഞോണ്ടേ ഇരിക്കുള്ളൂ എന്തൊക്കെ ചെയ്താലും കുറ്റം പറയുള്ളൂ
ആഹ് അതെ അതെ അത് തന്നെ അത് തന്നെ ഓക്കെ എന്ന ഞാനൊരു പിന്നെ വിളിക്കാം
ആയിക്കോട്ടെ